ആ
കേക്ക് ണ് ല്ലെ
ആഹ കേക്കണ്ട് ചിക്കത്തെ ഫുഡൊക്കെ റെഡി ആയില്ലേ
ഞാനിന്ന് രാവിലെ തന്നെ ന കുട്ടികൾക്ക് സ്കൂൾക്കും അയച്ചോറും പത്തിര ഉണ്ടായിപ്പ ചരി ചിക്കൻ കറും ചിക്കൻ ഫ്രയും ഒക്കെ ചെയ്തരുന്നു ആ ഇ പത് മതി ഇനി കൊറവുണ്ടെങ്കി രാത്രികൊക്കെ എന്ത ഉണ്ടാക്കരുന്നു പിന്നെ തൊടുല് ഇലകളൊക്കെ ഉണ്ട് സാധാ ചോറും വെച്ചണ് എന്താണ്നക്ക് കറി കഴിഞ്ഞ എന്തേലുമക്കെ മത്തനോ ചെരങ്ങേ കുമ്പളൊക്കെണ്ട് തൊടുല് ഇലകളുണ്ട് ആഹ ചീരണ്ട് ഇലകളുണ്ട്
ഇലകള്ണ്ടാവൂല്ലേ ഉ എല രസണല്ലോ ചീരന്റെ ഇലയും മത്തന്റെ ഇലൊക്കെ നല്ല ടേസ്റ്റ്ല്ല ല്ലെ എനിക്കിഷ്ടാണ്
ചുവപ്പ് ചീരി ണ്ട് പച്ചച്ചീരിണ്ട് ഉം രണ്ട് ചീരിണ്ട്
ഏ മത്തനൊന്നും ഇണ്ടാവൂല്ലല്ലേ
മത്തൻ്റെലേണ്ട്
ആണ്ടോ ആ എനിക്കും അതേപോലെ ഒരു മത്തം മള്ളി ഇണ്ടായി കായ ഒറ്റ ഒന്ന ണ്ടായില്ല നല്ലോണം പൂവ്വല് എത്രയോ പൂവലിണ്ടായി ചാടി പോയി ആ ഇല അങ്ങനെ കിട്ടൂലല്ലോല്ലെ ഉ എന്നിട്ട് ഞാന് കൊറെ ഇല വെച്ചുന്ന് പറയും നല്ല ഭംഗിയുള്ള എലയാളായിരുന്നു നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയുള്ള നല്ല
നമ്മളത് ഇപ്പം അങ്ങനെ മത്തൻ്റെ വള്ളി ഇങ്ങനെ നീണ്ടു പോവുകവാണെന്നുണ്ടെങ്കില് അതിൻ്റെ വള്ളി കട്ടിചെയ്യ
ഏ വള്ളിം കട്ട് ചെയ്യണല്ലേ
ട്ടിയ്യ എന്നാൽ പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വരും വേറെ വരും പിന്നെ നമ്മൾ എടുക്കുമ്പോ കായല്ല ഇലകള്ന്നെ അങ്ങനെ കുറെ കൊമ്പ് ചുല് ല് തായി ട് പല അങ്ങോട് ങ്ങിട്ടക്കെ വള്ളി നമ്മൾ അങ്ങനെ ള്ള വള്ളീമേന്ന് ഇങ്ങനെ ഇല മാത്രം നുള്ളി എടുക്കരുത്
ഉം ഉം
അ ഇല വള്ളിയാണ് ക എന്നാ ഇപ്പോ ഇങ്ങനെ കൂടുതൽ ആ ആളുണ്ട് അതല്ലേ ഇതായിട്ട് അങ്ങനെ വരും പിന്നെ അപ്പുറത്ത കൂടി ഇപ്പുറത്ത് ഇവിടെയൊക്കെ കുറെേ വള്ളിച്ചെടികളായിട്ട്
വിട്ടീല്ലേ
ചെയ്യലേ അപ്പം എപ്പോഴും ഉണ്ടാവും
ഏ എപ്പഴുണ്ടാവും ആ വെള്ള കളർ വന്നിട്ട് ഒരു പൂപ്പൽ പോലെ വന്നിട്ട് കേടന്നു പോവാൻ ചെയ്ത പിന്നെ എന്റെ
അതാണ് കട്ട് ചെയ്ത് കൊടുത്താലും അങ്ങനെ വരില്ലേ
ആ ചെയ്യണം
പിന്നെ എന്താണ് ചര മത്തം പിന്നെ അടികൂടെ അങ്ങനെ പോവല്ലോ
ആ പൂവൽ ഉണ്ടാവണില്ലേ
അതിനൊന്നും ഞാൻ നോക്കലില്ല ഞാൻ അങ്ങനെ ഓരോര ഇത് വരുമ്പോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇല എടുക്കും. നെല്ലവിക്ക കറിക്ക മത്തം പിന്നെ നമ്മുക്ക് കളയണം
ആ ആ ആ മത്തന്നെ ഉണ്ടാവുന്നില്ലല്ലേ ഇപ്പൊ കുറേ ആയോ അത് ആ
ആ നോമ്പിൻ്റെയൊക്കെ സമയത്തുണ്ട്.
ആ എൻ്റൊ അതെ നോമ്പിന്റെ ടൈമിൽ ഉണ്ടായത് പക്ഷെ ആ ടൈമിൽ പിന്നെ അത് കഴിഞ്ഞേക്ക് പോയി
അപ്പ തന്നെ ആ വെള്ള വന്നിട്ടേ വെള്ള പൂപ്പൽ വന്നിട്ട് അങ്ങനെ പോയത്.
പൂവൊക്കെ വരണ്ട് പക്ഷേ കായ ഇരുന്നില്ല
ആഹ
ഒക്കെ അങ്ങനെയുണ്ട്
ആഹ
ഇന്നലെ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളും കബ്ബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇനി ക്ലീൻ ചെയും
ക്ലീനിങ് ആ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളാണല്ലേ ആ ഫ്രിഡ്ജിന്റെ ഉള്ളം ഒന്ന് തുൊടക്കാനായിട്ടുണ്ട്
ഉ അ നമക്ക് ഇങ്ങനെത്ത പ പച്ചകറിയക്ക് വര നമക്കെ പിന്നെ വീട്ടക്ക് വരും ഈ പച്ചക്കറിയൊക്കെ കൊണ്ടർണ ആള് ആ ആ പച്ചക്കറി വേണ്ടി വരും അപ്പൊ പ കറി വാങ്ങണ ന്നാണ് ഞാൻ ആ ഫ്രിഡ്ജ് ക്ലീനാണ്ണ്
ആഹ ആഹ് ഞാനും അങ്ങനെ ചെയ്യാറണ്ട് ഉ
വയ്ക്കുമ്പോൾ തന്നെ അപ്പം അങ്ങനെ റെഡിയാക്കി വെക്കും
ഉം ഇവിടെ അങ്ങനെ വരും
രി സുഖ
ഉം ഉം പക്ഷെ ഇപ്പൊ കൊറേ പറ്റിക്കല് നടക്കണ്ട് തോന്നണ്ട് ഉം ഉ ആദ്യക്ക നല്ല സാധനവും വിലക്കൊ ഒരു പാകവും ഒക്കെ ണ്ടായിരുന്നു
ആ ആ ആ അപ്പോ സ്ഥിരയിട്ട് വങ്ങമ്പോ പ്രശ്നല്ലല്ലോ ഞമ്മളറിയുന്ന ആളാവളെ ഉ ടയൽസ് മലക്ക് പൂപ്പല
എവിടെ
ടൈൽ ഈ അടുക്കളൻ്റെ ടൈലൊക്കെല്ലെ അതൊക്കെ പാളീദച്ച പോലെണ്
അതെ ഈ മഴക്കാലത്തുള്ള പ്രശ്നംല്ലേ അതുപോലെ ഇന്ന അധികം ഈച്ചകളൊന്നുംല്ലട്ടോ ഈച്ച ഉണ്ടോടെ ഉ ഇവിടെ നീച്ചല്ല ഇന്നലൊക്കെ നല്ല
ക്കള്ള സമയത്ണ്ടാവും
ഇപ്പൊ ചക്കേം മാങ്ങൊന്നു ഇല്ല അതുഓണ് ആയിരിക്കും ചലപ്പോ ഉം ഉം കഴിഞ്ഞിട്ടില്ല ഇവിടെ എങ്ങനെ ഇ ണ്ട് ഇപ്പളും ചക്കണ്ട് ഉം മാങ്ങ കഴിഞ്ഞ പോലെയാ ണ് ഉം
എല്ലോടത്തും മാണം ഞമ്മള് മിക്സി
ആ അതെ ഏഹ ഹാ നമ്മുടെ കയ്യെത്തില്ലെങ്കിലെ ഒക്കെ പൂത്ത് പോവും ഏഹ്ഹ് ഹേ ഉം ഉം ഹ്
കോടതി പുതിയ നിയമം പാസാക്കിയതൊക്കെ കെട്ടില്ലേ ഹ് ഹ് ഹ് ഹ്
ത്ത് ആൾക്കെ
എന്നാണാവോ പ്രാപ്യത്തി
ഹ ഹ ഹ ഹ ഉം ഹ് ഹു
ഇജ് പുറത്ത് പണിക്ക ണിക്കൊന്നും പോണ്ട മ്ഹ് അത്കിട്ടണെ വാങ്ങിയക്ക ഹ ഹ പാവങ്ങളാണ് ഉം ഹ് എവിടൊണ് നിങ്ങളെ ഹസ്ബൻറ് എവിടെയാണ്
സൗദിയിലാണ്
ആ ആ ജിദ്ദന്നെണോ
ആ ആ അ ജിദ്ദന്നെ
ഉം
നിങ്ങളാളെവിടെയാണ്
ആഹ അവിടെ തന്നെണ് എന്താ പണി
എന്നട്ട് കോഫിഷോപ്പിലാ
ഉം കൊറെയായോ പോയിട്ട്
എങ്ങനെ
കൊറെആയോ പോയിട്ട്
ആ ഇപ്പൊ ആറുമാസം കഴിഞ്ഞു
ങെ പ്പോ ഇബടെ പോയാരെ ആണ് പോയത്
എങ്ങനെ
ഇവിടെ പോയാരെണ് പോയത് ലെ
ആ ആ അവിടെ വന്നരെ ഉം
പിന്നെ ഇനിയെന്താ മക്കള് വരുമ്പോഴേക്ക്
മക്കള് ഇന്ന് വരുമ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല ആ ന്ന്ണ്ട് എന്താ കുബൂസ്ണ്ട് അപ്പോഷവർമ്മ പോലെ ഇ ഉണ്ടാക്കണം ചിക്ക
അ ആ ആ അക്കെണ് അരോൽക് ഇഷ്ടം.
ഉം അതൊക്കെല്ലേ അവർക്ക്ഷ്ടം എന്നാ പച്ചക്കറികളും അ വയറ്റിലാവും ചെയ്യും
ഉം ഉം ആയിക്കെന്തെക്കേ ഇട?
ഞാന് എന്താ ക്യാരറ്റ്. കാബേജ് ഉള്ളി വലിയുള്ളി
അ വേവിക്കോ അങ്ങനെങ്ങ ഇടല
അ അങ്ങനെ ഇട വേവിക്കൂല ആ അതൊക്കെ ചോപ്പറില് ചോപ്പെയ്തെടുക്കും ഉം
എന്നിട്ട് ചിക്കന്
ആ ചിക്കൻ പൊരിച്ചിട്ട് പൊരിച്ചിട്ട് പൊരിച്ചിട്ട് അതും ചേർക്ക പിന്നെ നമ്മടെ എന്താ വെളുത്തുള്ളി സോസ് സ് കെച്ച കെച്ചപ്പും കൂടി ഒഴിച് ത്ത്
ഉം ഉം വെളുത്തുള്ളി ഉണ്ടാക്കലാണോ
പിന്നെ നാരങ്ങാനീരും അ കുരു കുരുമുളക് പൊടി കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉം ഉം ഉം ഉം ഒക്കെകൂട ഇട്ടിട്ട് ചോപ്പ് ചെയ്യും ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാല് എന്താ പച്ച ക്കറി ഒന്ന് ചോപ്ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇതൊകൂടിട്ടിട്ട് ഒന്നുകൂടി ചോപ് ചെയ്തി്ട്ട് അപ്പണ്ട് മിക്സ് അവല്ലോ ഏത് കുബൂസ് ഉം ഉം ഉം ഉം ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങ അന്റെ അയൽപക്കത്തെ ആള എന്താ അമ്മൂന് വലിയ ബാ കറിണ്ട് ഇങ്ങനെ കുബു സ്സൊക്കെ ഉണ്ടാക്കുന്ന ബേ
ചപ്പാത്തി കമ്പനി ആയിട്ടാ?
കമ്പനിയല്ല അവിടെ കേക്കും കുബൂസ് അങ്ങനത്തെ റ്റംസൊക്കെ ഉണ്ടാക്കണ
ഏഹ്
എന്ത് ചപ്പാത്തി കമ്പനി പോലെയല്ല. കുബ്ബൂസ്, കേക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാക്കും. അപ്പോ ഓല് തെരലുണ്ട് ഇടക്കിടക്ക്. അപ്പൊ അതുണ്ട് മക്കൾക്ക് ഇഷ്ടം എന്റെ മോക്ക് ഇഷ്ടല്ലോ ട്ടോ മോന് ഭയങ്കര ഇഷ്ട. ആ ആ ഓളപ്പ ചിക്കൻ പൊരി മാത്രം കഴിക്കും.
ആഹ് ഹാ ഹാ
ഉം എൻക്ക് ചിക്കൻപൊരിമാത്രംമതി അതീക്കിടണ്ടന്ന്പറിം മ്മ് അതന്നെ അതെല്ലാർക്കും ഇഷ്ടമാണ് മക്കക്ക് അതായാ മതി.
ഇന്നലെ പച്ചകറി ആക്കാനിടയാ പറഞ്ഞു മക്കൾക്ക ഒന്നും പച്ച ക്കറിയൊന്നു പറ്റൂല അവർക്കൊക്കെ ചിക്കനാണ് ആ പ്ലാസ്റ്റിക്ക് ദേ അറിയുണ്ട്.
അതെന്നെ അതിനെത്ര കേടാണ് പറഞ്ഞാലും ആരപ്പത് ഒഴിവാക്കണവരില്ലേ? കൂടുതല് കൂട്ടുകന്നല്ലാതെ കൂട്ടല് കൂട്ടുകന്നല്ലാതെ ഒഴിവാക്കണില്ലല്ലോ? ഉം പോവൂല.
ഇത് എന്നാ
ഉം
സ്കൂൾക്കും കൊണ്ടന് സ്കൂൾക്കും വേണം. ആദ്യം ന്ന് കൂക്ക് ചിക്കൻ ഒന്നും കൊടുത്തെയ്ക്ക ക്കര്ത് ഇവരെ സ്കൂൾക്ക് അതിനൊന്നും കുഴപ്പമില്ല ആ മറ്റെങ്ങൾക്കൊക്കെ അവിടെ കുട്ടികൊക്കെ കിട്ട ഇരിക്കൂരെ ചോറ്?
ആ ആ എല്ലാ കുട്ടികൾക്കും ഒന്നും അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞോണം ഒന്നും ഇല്ലല്ലോ?
അവിടെ മ് അത് അ സ്കൂള്ന്ന് കിട്ടുന്ന ചോറാവും ആ ഒരു ഉച്ച സമയത്ത് കുറച്ച് ചൂടുള്ളതാകുമ്പോൾ അവർക്ക് തിന്നോളും. ഇത് രാവിലെ ഏഴ് മണി ഏഴരയ്ക്ക് പാത്രത്തിലാക്കണ ചോറല്ലേകുറേ അതേ മരിങ്ങെട്ടനെ കൊണ്ടുവരും. ഉം ചിലപ്പളൊക്കെ തിന്നുള്ളൂ
ഉ ഇവിടെ എന്തോ സാധാരണ എ കുട്ടികൾ ഇങ്ങനെ എന്താ സ്കൂള്ന്ന്കിട്ട്ണ ചോറിൻന്റെ കൂടെയും കഴിക്കാനു വീട്ട്ന്ന് എന്താ കൂട്ടൻ കൊണ്ടോവല്ലോ അതും പറ്റൂലോ ഇവിടെ അപ്പളും കുട്ടികൾക്ക് അയ്ന് എല്ലാരും ങ്ങെ എല്ലർക്കും ഒരേ പോലെ കൊണ്ടരാൻ കഴിഞ്ഞോണന്നുണ്ടാവൂല്ലല്ലോ അതുകൊണ്ടാ തോന്നുന്ന്ണ്ട് അതുല്ല പിന്നെ ബർത്ത്ഡേക്കെ ആവുമ്പോ കുട്ടിളെ ബർത്ത്ഡേ ആവുമ്പോ എന്താ മിഠായിയും കൊണ്ടവാൻ പറ്റില്ല
അഅ് റബ്ബേ ഇത് ഇവിടെ എന്റെ കുട്ടീന്റെ പല്ല് മൊത്തം കേടന്നു എൽ കെ ജി ചേർത്തി അന്ന് തുടങ്ങിയതാ നാളെ ബർത്ത്ഡേ ഇശല്
ആഹ് ഞാൻ വിളിക്കട്ടൊ
അഹ്